അലോ കേൾക്കുന്നുണ്ടോ
ആ കേൾക്ക്ണ്ട് പറയാ എന്താ സുഖായിട്ട് പോണു
ആ
ഉ ഞാനിപ്പോ വീട്ടിലിരിക്ക ഞ പഠിക്കയാണ് ഞൻ മെഡിക്കൽ ഫീൽഡിൽ പഠിക്കയാണ് പ്പോഅതോക്കെ സ്റ്റോപ്പാക്കി വെച്ചിട്ട് പ്പോ കുട്ടിനെ നോക്കിയിരി ക്കുവാണ്
അതെ ആഹ് മെഡിക്കൽ എന്താ പഠിച്ചേ
ഞാൻ മെഡിക്കൽ സ്കാനിങ്ങിന്റെ പഠിചിനിയത് ഉ ഉ ജോലി കയറീനു ഞാൻ പിന്നെ പ്രസവം ഡെലിവറി കഴ്ഞ്ഞെന്റെഷം സ്റ്റോപ്പ് ആക്കേണ്ടി വന്നു അല്ലല്ല പിന്നെ നിർത്തിപ്പോന്നതാ ഇനിയിപ്പോ മോനൊക്കെ ഒന്ന് വലുതായിട്ട് ട്ട് വേണോന്ന് കേറാന്
ആ ആ ആ
ങ്ങളെന്താ പഠിക്ക
ഇല്ല ഞാന് ഹൗസ് വൈഫാണ്
ആണോ അപ്പൊത്ര മക്കള്ണ്ട് മോനോ മോളോ
രണ്ട് മോനാണ്
പഠിക്കാ
ആ പഠിക്കണ് ഒന്ന് പത്തിലാണ് ഒന്ന് നാലിലാണ്
ഓ അയ്ശരി
ഉം
ഉം പിന്നെ ചായൊക്കെ കുട്ച്ചോ
ആ ചായോടിച്ചു
ന്തേനു കടി
കടി എന്താ സ്നാക്സ്ണ്ടാരുന്നു
നിങ്ങള് വീട്ടില്ണ്ടാക്കെല്ലാ
ആ ചെൽതൊക്കെ
ഓ അയ്ശെരി
എന്തെങ്ങൾക്ക് ചായ ചായ
അല്ല ഞങ്ങളൊന്ന് നോമ്പ് എടുത്തേക്കണോ അപ്പൊ നോമ്പിനെ ഇനി വൈകുന്നേ പ കൊടു ത്ത്ട്ടല്ലേ കഴിക്കാം പറ്റോള്ളൂ
ആഹ് അതെ അതെ പിന്നെ എന്തൊക്കെ
പിന്നെയെന്നാ കൊഴപ്പലാണ്ട് അങ്ങനെ പോണു ഉച്ചക്കെന്തേനു കഴിശ്നെ
ഇന്ന് ബിരിയാണി വെച്ചതാരുന്നു
ബിരിയാണിയോ
ആഹ്
അല്ല അപ്പം മക്കളക്കെണ്ടാവൂല്ലേ ഇങ്ങളെട്ത്ത്ന്ന്
ആഹ് ഇണ്ടാവും
സ്കൂള് ഇണ്ടാവുല്ലല്ലോ
ഇന്ന് ലീവാ
ഓഹ് അയ്ശരി വെള്ളിയാഴ്ച്ചായിടാ അതോ പിന്നെ ഈ നോ മ്പിന്റെ കാരണം കൊണ്ടോ നോമ്പിന്റെ കാരണം കൊണ്ടാ മഴെ ണ്ടാടെ
ഇല്ല ഇപ്പൊ മഴല്ല മഴ തോർന്നു ഇതുവരെ ഇണ്ടാരുന്നു
ഓഹ് അയ്ശരി ഇവടെ മഴ പെയ്തോണ്ടിരിക്കേനു ഇപ്പൊ ഒന്ന് കൊറ്ച്ച് ഒലറ്ച്ചണ്ടേനു ഇന്നലെ
ആഹ് ഇന്നലെ മഴണ്ടേരുന്നു
ഓഹ് അയ് ശരി
ആഹ് നീ ഇന്ന്ട്ട് എന്താ ചെയ് എന്തൊക്കെയൊ വിശേഷങ്ങളൊക്കെ
എന്താ കൊഴപ്പല്ലാണ്ടങ്ങനെ പോണൂ മോനിം നോക്കിക്കാണ്ട്ങ്ങനെ ഇരിക്കുണ്ട് വീട്ടിലാണ് ഇഞ്ഞ് എന്തിനേലും കേറണം എന്തേലും ബിസിനസ് സ് സ്റ്റാർട്ടെയ്യണന്ന്ണ്ട്
ഉം ഉം.
ടക്ക് ആഹ്.
വെള്ളക്കല്ലേ വീട്ടില് കുടിവെള്ളത്തിനൊന്നും കൊപ്പില്ലല്ലോ.
ഇവിടെ വെള്ളത്തിനന് അങ്ങനെ പ്രശ്നങ്ങളൊന്നുല്ല വെള്ളൊക്കെ ഇവിടെ അധികം നല്ല ഇഷ്ടം പോലെ കിട്ടും. നിങ്ങക്ക് അവിടെ വെള്ളല്ല?
ആഹ് ഉണ്ട്ണ്ട് ഉണ്ട് കിണർ കിണറിന്നാണോ ഉപയോഗിക്കണത്?
ആഹ് ഞങ്ങൾ ഇവിടെ അടുത്ത് സ്ഥല എടുത്തേക്കാണ് ഇപ്പ ഞങ്ങള് കോയൽ കൂത്തിന് കോയൽ കൊത്തിയപ്പം അതില് വെള്ളം കുറ ചെ ഉണ്ടെ കിട്ടിയിറ്റുള്ളേന അപ്പം പിന്നെ അപ്പുറത്തെ ഒരു സ്ഥലം പിടി മേടിച്ച കണ്ടായാലും സാധാ കിണർ കു ട്ടിറ്റ് ഇപ്പൊ ആയിൽ ഇഷ്ടം പോലെ വെള്ള ഇണ്ട്.
വീട്ടിലാരൊക്കെണ്ട്?
വീട്ടില് മൂന്ന് ആങ്ങളമാർ രണ്ട് അനിയത്തിമാര് പിന്നെ ഉമ്മേം ഇപ്പേം.
ഉം. അവരൊക്കെ പഠിക്കാണോ?
ആ ഓലൊക്കെ പഠിക്കാണ്.
ഉം ഒക്കെ നിങ്ങളെ തായിയാണോ?
ആഹ് ഇന്റെ താഴെ
ഉം ഉം.
പിന്നെ കല്യാണം കഴിഞ്ഞണോ എല്ലാരടും
ഓ അല്ല എല്ലായിടത്തും കഴിഞ്ഞിട്ടില്ല രണ്ടാളത് കഴിഞ്ഞു ഇഞ് മൂന്നാളുണ്ട്
പിന്നെ എന്താ ഹോബീസ് എന്തെലും ഉണ്ടോ
ഹോബീസ് ട്രാവലിങ്ങന് ഭയങ്കര ഇഷ്ട്ട പക്ഷെക്കെണ്ടാവൻ ആരും ഇല്ല
ഉം ഉം ഇപ്പൊ കുട്ടികളും പാടെ ആവുമ്പോ പിന്നെ എവിടെയും പോവാൻ എന്തൊക്കെ ആ
പിന്നെ ചക്കി മാങ്ങൊക്കെ കിട്ടണ സ്ഥലാണോ
ഓ ചക്കിമാകൊക്കെ ഇഷ്ടം പോലെ കിട്ടും
ഉം ഉം പിന്നെ എന്ത സ്പെഷ്യൽ എന്തെലും ഇണ്ടാക്കോ ഇവിടെ ഇപ്പയും ഉമ്മയും ഞാനും തന്നെയ ഉള്ളു
ആണല്ലേ അയ് ശരി അപ്പൊ ഹസ്ബൻറോ
ഹസ്ബന്റ് പൊറത്ത
പോർത്താ വർക്ന് പോയതാ
ആ വർക്കിനല്ല ഗൾഫിലാണ്
ഗൾഫിലോ എവിടെ
ദുബൈയാ ബാത്ത്
വർക്ക് പിന്നെ എന്താ വർക്ക്
ഓഫിസ് ഫീൽഡ ആണ്
ഓഫീസ് ഫീൽഡ് അയ് ശരി നിങ്ങള് ജോലിക്കൊന്നും ഇത്ടുത്തിട്ടില്ല
ഇല്ല ഇല്ല
ഇല്ല
ഞാൻ ഇതുവരെ നോക്കിട്ടില്ല നോക്കണം
അത് ശരി നോക്കി കൂടെ വെറുതെ വീട്ടിലിരിക്കല്ലേ
വീട്ടിൽ തന്നെ ഉണ്ടാവും നിറയ പണി വർക്ക് കഴുമ്ബോതിനന് ഉച്ചആവും പിന്നെ കഴിച്ച് ചോറ് വെയ് കഴഞ്ഞ് കിടന്നുറങ്ങുക അത് കഴിയുമ്പോൾത്തിന് കുട്ടിആള് വരും കുട്ടിക വന്ന് ചായയും കടിയും കൊടുക്കുമ്പോ അതിനും ഓലെ കളിച്ചാൻ പോയി പിന്നെ അപ്പ ഓല വന്നീന്റെ യൂണിഫോം അല ഒക്കലും ഒക്കെ ഒന്ന് ശരിയാക്കി സെറ്റ ആക്കി വെക്കും പിന്നെ പിറ്റേന്ന് നാണക്കിനുള്ള എന്തെങ്കിലും പരിപാടികൾ ഉണ്ടാക്കണംന്ന് തന്നെ ദോശയും കാറി ക്കൊന്ന്ച്ചാ ആ അപ്പൊ നമ്മക്ക് ഒരു ഒഴിവ് കിട്ടിയോടല്ല
ആ അത തന്നെ
ഉ പിന്നെ വർക്കിലൊക്കെ പോകുമ്പം പകുതി ജോലി അവിടെ കണ്ടില്ലാന്ന് എരുതി വിട്ടതാണ്ട് ഓടണംമന്ന് മാത്രം
അതെ നിങ്ങള് വർക്ക് ചെയ്യാൻ പോവണ്ട ഇപ്പൊ
ഇല്ല പോയിട്ടില്ല പോവവാണെന്നുണ്ടെങ്കിലേ ഉം ഫുള് പണി ഫുള്ള് പണി എടുത്തിട്ടിപ്പം പോക്ക് നടക്കൂല
അതെ
ഹേ അപ്പൊ അത് കാരണം പിന്നെ അയ് മക്ക് വല്ലാ നോക്കിട്ടില്ല
ഓ അത് ശെരി അസു വിടുവോ അപ്പ വർക്ക് ചെയ്യാന്
ആ ഓൽക്ക് കൊഴപ്പൊന്നുമല്ല അപ്പ ഞാൻ ഇങ്ങനെ വെറുതെ എന്തെങ്കലും ചെയ്യണം കരുതി കരുതിയാണ് ഈ ആപ്പിൽ കയറിയത്
ഓ അയ് ശരി
ആ
പിന്നെ
അല്ല അപ്പൊ ഇങ്ങളെന്താ വീട്ടില് കൃഷി ചെയ്യല്ണ്ടോ
കൃഷി റിയാന് കൃഷി കോഴിുണ്ട്
ആണോ കോയി ഫാാം ആയിട്ടാ
ഏ സാധാ നമ്മള് വളർത്തണ കോഴിക്കള് അത് മുട്ട കിട്ടും നമ്മള് ഉപയോഗിക്ക മുട്ട വ്ക്കാന് അങ്ങനെ ഒരു സംരംഭക ന്നിലൊരു തിലൊന്നും എത്തിട്ടില്ല ഇല്ല ഇല്ല പിന്നെ പച്ചക്കറി കൃഷിള്ണ്ട്
എ പച്ചക്കറിയ്യ്ല്ണ്ടൊ ങ്ങള്
ആ പച്ചക്കറി പച്ചമുളക് തക്കാളി കുമ്പളം മത്തൻ അത് കായ്കളൊക്കെ കൊറവയ്കാരംപക്ഷെ ഇലകളൊക്കെ നല്ല സുലഭായിട്ട് കിട്ടും അതിപ്പോ ഈ മഴയും കൂടി തുകൊണ്ട് ആകെ ചീഞ്ഞ പോലെയിട്ടുണ്ട്
ഓ
ഓവറായിട്ട് വള്ളം തട്ടാനും പറ്റൂലല്ലോ അതിനൊന്നും
ആഹ അതെന്നെ
ഉം
അതെ ശരി
പിന്ന
ന്നെ അല്ല ത് ങ്ങള് ഇങ്ങളന്നെ നടല്
ആഹ അവിടെരു മൂന്ന് എന്താ മൂന്ന് മൂന്നാല് കവുങ്ങുണ്ട് അപ്പൊ അയിന് കൊണ്ട് വേസ്റ്റ് പച്ചക്കറിന്റെ തത്ത്വ ഇപ്പം അങ്ങനെ വളമണ്ടായി പച്ചപൊടിച്ചതാണ്
ഓ അതെ ശരി വർക്കെയ്യാൻ പോവ്ണ്ടോ
ആര്
ങ്ങളമ്മ
ആഹ് അമ്മപോവും അമ്മ അംഗനവാടി ടീച്ചറാണ്
ഏ ടീച്ചറാ
ആഹ
ഓ അത് ശരി അപ്പൊ അംഗലവാടിയിലൊക്കെ പോ പൈസ കൂടുതലയിക്ണ്പ്പൊ
ആഹഹാ കൊറവ് ന്നുല്ല പിന്നെ ആ പത്തിലാണ്
പത്തിലോ
ആ
ട്യൂഷന് പറഞ്ഞേക്കണ്ടോ
ആഹ ട്യൂഷന് പോവ്ണ്ട് താ ല്ല നാലാം ക്ലാസ്സിലാണ്
നാലാം ക്ലാസിലോ
ഉം
ഉം
മീന് വാർത്തണ്ടോ
എങ്ങനെയാ
മീന് വളർത്തൂലേ
ആഹ മീൻ ഇതുണ്ടോ
ആ ഇവിടെ ഒരു മൂന്നാൽനണ്ട് വലിയ ടാങ്കില് അങ്ങനെ അല്ലല്ല മുഴു മുഴു മീനു അങ്ങനെ
ഏ മുഴുമീനാ അയ്ശരി ഫ് ഫാൻസി മനാണ് ന്ന്ണ്ടെങ്കി നല്ല ഇത്ണ്ടാവും ഞമ്മൾ കൊട് കൊടുക്കാൻ നേരത്ത് നല്ല റേറ്റ് കിട്ടോ
ഉം അത് ഞങ്ങളവിടെ നിക്കണില്ല ഫുഡ് കൊടു ക്കും അതിന് ശത്ത് പോകും
അയ്ശരി
ഇല്ല ഇന്ന്ട്ത്തില്ല ഇന്നലെ ഇട്ത്തിര്ന്നു എന്തു കവർ പിന്നെ
എന്തേയ്‌ന്ന് ചായക്കടി ണ്ടാക്കിന്നത്
ചായക്കടി സ്നാക്സ് ആണ്
ഇല്ല ഇന്നല്ല
ഉം ഇന്നലെ ഇന്നലെ പത്തിരി റെ ആ എല്ലാർക്കും മാണം
ഓ അയിശരി ഉം
പോയിങ്ങാടി പോകത് പറയുന്ന കേക്കാ ഏ
എന്ത് പറയ്ണ് നിങ്ങെന്താ അവിടെ സംസാരിക്ക്ണ്ടോ
ഇല്ല ഇവടെ ഓല് സംസാരിക്കാ മീന്റെ ടാങ്ക് കഴുകാണ്
ഏ അയ്ശരി എത്രണ്ണംണ്ട് ഫിഷ്
ണ്ട് ചെറിയ ഐറ്റംസും ഉണ്ട് ആഹ് ഞങ്ങള് കോഴിവേസ്റ്റ് കൊണ്ടന്ന്ടും
കോഴി വേസ്റ്റാ അയ്ശരി ഓ അങ്ങനെ ട്ട്ല്ലേ അല്ല അപ്പൊ നമ്മള് പ്പ നമ്മള് കടീന്ന് വാങ്ങ്ണ തീറ്റ കൊടുക്കലുണ്ടോ
കടീന്ന് വാ ആ ഞങ്ങള് കൊടുക്കലില്ല അത് കൊടുക്കുമ്പഴാണ് ചാവണത് ഓവാറായി ചെല്ലുമ്പം
ആ ആ ആ ആ
അപ്പൊ അതുകാരണം അത് കൊടുക്കലില്ല കോഴ വേസ്റ്റ് കൊണ്ടന്ന് കൊടുത്താല് പെട്ടെന്ന് അവര് കഴിക്കും ചെയ്യും അവർക്ക് ഇഷ്ടാണ്
ഏ അയ്ശെരി ആ മൊയ്മീനാണല്ലേള്ളത്
ആ അതന്നെ
ഉം ഉം പിന്നെന്തേ പിന്നെ എന്തൊക്കെയാ ങ്ങനെ പോണ് പുതിയ വിശേഷങ്ങൾ എന്തേള്ളു
പുതിയത് എന്താ അങ്ങനെ പോകുന്നു സുഖം എന്നായിക്കോടെ സമയായി
ആ ആയിക്കോട്ടെ അയ്ക്കോട്ടേ
മ്